ആഹ് ഹലോ പറഞ്ഞോ?
ആഹോ സുഖല്ലേ?
ആഹ് സുഖായിട്ടിരിക്കുന്ന് അവിടെ സുഖല്ലേ?
ആഹ് സുഖണ്
സുഖാണ് എന്തോ പരിപാടി.
ഇതാ ഓരോ ഫുഡ് ഉണ്ടാക്കല്ലില ആണ്.
ആണോ?
ആഹ് ഇന്നത്തെ സ്പെഷ്യൽ എയിന്നു സ്പെഷ്യൽ ആയിരുന്നു. ബിരിയാണിയിരുന്നുന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു.
എനിക്ക് ആ ബിരിയാണി ഉണ്ടാക്കുന്ന ഇതൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയ ഉണ്ടാക്കുന്നന്ന് വെച്ചാല്.
ഞങ്ങള് കാര്യമായിട്ട് ഇവിടെ ഞങ്ങളേക്കെ നാട്ടില് ചിക്കൻ ബിരിയാണിയന്നെ ഉണ്ടാക്കല്ല്.
ചിക്കൻ ബിരിയാണി തന്നെ
ആഹ് ആഹ് ചിക്കൻ ബിരിയാണി ദമ്മിട്ടിട്ടും വക്കും. അല്ലെങ്കി നമ്മള് ഊറ്റിയിടുത്തിട്ട് അങ്ങനിം വെക്കും.
വകുലോ ഓഹ്
ആഹ് ആദ്യം നമ്മള് മസാല പരറ്റി വെക്കും ചിക്കൻ കഴുകി വൃത്തിയാക്കി. കിരൽ മസാല എല്ലാ പൊടി ഒക്കെ ഇ ഇട്ട് വെക്കും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത്. വോകും.
ചിക്കനില് മൊത്തം മിക്സ് ചെയ്യോ?
ആഹ് അല്ലാതെ മിക്സ് ചെയ്തിട്ട്. മസാലയിലൊക്കെ മല്ലി മല്ലി ഇടൂല. പക്ഷെ വേറെല്ല മസാല പൊടിക്കെ ഇട്ടിട്ട് അങ്ങനെ കൊറച്ചേരം അങ്ങനെ വെക്കും. ഒന്ന് മസാല ചിക്കൻമ്മ പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് പുടിച ആഹ് ചൻ ആ് ചിക്കന്മ പൊടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചേലോർ ആദ്യം ഞങ്ങൾ ചോറ് ഊറ്റിയിടല്ലാണ്. ചോറ് വേറെങ്ങോട്ട് മസാല ഒക്കെ പട്ടിയും ഗ്രാമ്പും യലൊക്കെ കെട്ടിട്ട് അങ്ങനെ ഊറ്റി വെക്കും.
ആണോ ആഹ് ആഹ് ആഹ്
ഊറ്റി വെച്ചിട്ട് പിന്നെ പിന്നെ ഉള്ളും തക്കാളിയ ഒക്കെ വാട്ടിട്ട് അങ്ങനെ മസാലയാക്കിയിട്ട്. ക്കം പൊരിച്ചത്അയിക്കാട് ഇടും.
ഇടും ആഹ് ഓക്കെ ആഹ്
ചിക്കൻ പൊരിച്ചതായിക്കിട്ടിട്ട് പിന്നെ ചോറും അണ്ടിപ്പെരുപ് മുന്തിരിയും ഒക്കെ വറ വറുത്തത് കുറച്ചിച്ചെ കുറച്ചീച്ചോ ആട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും.
ഇട്ട് കൊടുക്കും ആഹ് ആഹ്
ആഹ് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒക്കപ്പാടെ ദമ്മെയ്ത് മല്ലിച്ചെപ്പും പൊതീനീം ഒക്കെ ഇട്ടിട്ട് കനലും വെ ച്ച് കൊർച്ച് തീയും മേലക്കോരിടും അടിയിലും തീ ഉണ്ടാവും അങ്ങനെ പിന്നൊര് അര മണിക്കൂ ക്കൂറ് കയിഞ്ഞാ
ആണോ ആഹ് ആഹ് ആഹ് ആഹ് നമ്മള് ചോറ് കൃത്യ എങ്ങനെയാ ഇത് അരി വാങ്ങിക്കോ വെളീന്ന് വാങ്ങിച്ചാണോ വെക്കുന്നേ?
ആഹ് ഞങ്ങള് വെളീന്ന് വേടിച്ച്ട്ടെന്നെ വെക്കല് അഹ് ചെലപ്പൊ നല്ലണം വേ കൊറച്ച് വേവ്ള്ളതും കൊറച്ച് ചോറധികം ഇള്ളതും അരി കിട്ടും ചെലപ്പൊ അയ്ന് വാണ്ടി എൾപ്പം വേവ്ണ ഒക്കെര് സെയ്സ് പശള്ളെക്ക അരിഎയ്ക്കാരം. അരി നന്നായി കെഴിഞ്ഞാല് നമ്മള് ചോറും ഒക്കെ ഉഷാറെയ്ക്കാരം.
ആഹ് ഉഷാറായി.
ആഹ് അവടെങ്ങനെ നാല് മണിക്കൊക്കെ ചായെക്കെ ചായെക്കെ കുടിക്കാറ്ള്ള ആൾക്കാരാണോ?
ആഹ് നാല് മണിക്ക് ചായെക്കെ കുടിക്കും ചായ കുടിച്ചില്ലെങ്കില് നമ്മക്ക് തലവേദനയാ. ഫുള്ള് അന്നത്തെ ദിവസം തലവേദനയാ ചായ കിട്ടീല്ല എങ്കില്.
കടിയൊക്കെ എങ്ങനെ നാല് മണിക്ക് കടിയൊക്കെ ഇണ്ടാക്കോ?
കടിയാ ചായക്കടി ആണെങ്കില് ഇവ്ടെ വല്ല്യെ താല്പര്യക്കാരൊന്നും അല്ല ചായ കടി വേണംന്നുള്ളത്ര താല്പര്യൊന്നും ഇല്ല അപ്പൊ നമ്മള് പൊറത്തോട്ട് ത്തെവിടെങ്കിലും പോവാണ് എങ്കെ എന്തെങ്കിലും ജസ്റ്റ് പലഹാരം എന്തെങ്കിലും വാങ്ങും. പിന്നെ അങ്ങനെയൊള്ളൂ എനിക്ക് കു കുട്ടിയുണ്ട് കുഞ്ഞുണ്ട് അപ്പം അവൾക്ക് വല്ല്യ അവ ക്ക് വേണ്ടുന്ന ബേക്കറി നമ്മള് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ആൾക്കത് മതി പ്രത്യേകിച്ചും
ഇവടീം മക്കക്ക് ബേക്കറ്യേന്നെ വാണ്ടത്, ബേക്കറ്യേന്നെ വാണ്ടത് ബേക്കറി അധികം വാങ്ങുല വീ വീട്ട്ലെന്തെങ്കിലും പഴംപൊരി, അല്ലെങ്കി പൊക്കവട, അങ്ങനെ എന്തെങ്കിലൊക്കെ പൂവട അങ്ങനെ എന്തെലൊക്കെങ്ങനെ ഇണ്ടാക്കും വീട്ടില്.
ആഹ് ആഹ് ആഹ് പഴംപൊരി ഒക്കേണെ നമ്മക്ക് ഒണ്ടാക്കാനെളുപ്പൊഅല്ലെ?
ആഹ് എന്നും ഇണ്ടാക്കൂല ക്ഷേ എടക്കൊക്കെ ബേക്കറി ആവും. അങ്ങനെക്കെ ആയിട്ടങ്ങനെ പോണ് ണ്ട് പിന്നെ വൈന്നേരത്ത് രണ്ട് നേരം ഫുഡ് ഇണ്ടാ പ്പതൊര്നേരെ ഫുഡ്ണ്ടാക്കൊള്ളൂ.
ഞങ്ങള് ഞങ്ങള് ആദ്യം ഫുഡൊണ്ടാക്കുന്നെന്ന് വെച്ചാ രാവിലെ രാവിലെ ഒ ഒറ്റ നേരെ ഫുഡ് ഒണ്ടാക്കത്തൊള്ളൂ. അത് ചോറൊ ചോറൊക്കെ വെക്കുവാണെങ്കിലമ്മക്ക് നൈറ്റ് രാത്രി വരെ നമ്മക്ക് കഴിക്കാം. അപ്പൊ എന്തെങ്കിലും ഒരിത് വരുവാന്നേങ്ങി കുച്ചിനൊക്കെ കൊട് ക്കാനാണെങ്കിലും നമ്മള് ചൂടാക്കി അത് ചൂടാക്കി വെക്കും.
ഏഹ്
ആഹ് ഇന്ന്ട്ടാ കുഞ്ഞിനൊക്കെ കൊട്ക്ക്ന്നെ പ്രത്യേകിച്ച് നമ്മള് ആഹ് നമ്മള് അട്ക്കളേല് കേറുവാണെങ്കില് ഒറ്റ പാചകം.
അഹ് ശരി
അതെ ഒള്ളൂ അല്ലാതെ നമ്മളെപ്പഴും ബേക്കറ്.. രാവിലെ ആണെങ്കില് ഇവ്ടെ കുഞ്ഞ് സ് പഠിക്കാനൊക്കെ പോവ്ന്നതാ അപ്പൊ അവൾ അവർക്ക് പ്രത്യേകിച്ച് ഫുഡൊന്നും കൊ കൊണ്ടോവെന്നും വേണ്ട സ് കൂളീന്ന് തന്നെയിണ്ട്. അപ്പൊ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അത് നമ്മളൊണ്ടാക്കും. ആഹ് ബ്രേ ഫാസ്റ്റ് ഒണ്ടാക്കാ അപ്പൊ എല്ലാർക്കും കൂടി ഒരുമിച്ചങ്ങൊണ്ടാക്കും.
ആഹ് അപ്പൊ ഒരു നേരം കൊണ്ട് ഫുഡ് കയ്യും. ഒരു നേരം കൊണ്ട് ഇണ്ടാക്കി കയ്യും ഫുഡ്?
ആഹ് ഒരു നേരം കൊണ്ട് തന്നെ ഒണ്ടാക്കി കഴിയും ഫുഡ്. പിന്നെ നമ്മള് എപ്പഴും എ പ്പഴു അമ്മള് അടുക്കളയില് എപ്പഴും നിക്കണ്ടാലോ. ആഹ് അത്കൊണ്ടൊ ഒറ്റ നേരം കൊണ്ട് ഫുഡൊക്കെ കഴിയും. ഉച്ചകത്തേക്ക് ഒരു ചോറ്. ചോറ് എന്തെങ്കിലും രണ്ട്മൂന്ന് കറികള്. ആ കറിയന്നെ നല്ലെ ആ രണ്ട് മൂന്ന് കറികളൊക്കെ ഇണ്ടാവും ചെലപ്പോ ഒന്നീ സാമ്പാർ അല്ലെങ്കി തോരൻ പിന്നെ എന്തെങ്കിലും ജസ്റ്റ് അ ച്ചാറൊക്കെ കാണും അച്ചാറ് നമ്മളിപ്പോ വെളിയിലോട്ടൊക്കെ പോവുവാണെങ്കില് നമ്മളെ എന്തെങ്കിലും അച്ചാറ് മാങ്ങ അങ്ങനെയുള്ള ഐറ്റമൊക്കെ വാങ്ങീച്ച് നമ്മള അച്ചാറ് ഇടും
ഏഹ് സ്വന്തായി അങ്ങനെ അച്ചാ റ് ഇടേക്കാരം ഇവിടെയൊക്കെ പറഞ്ഞ ഞങ്ങള് പൊറത്ത്ന്ന് വാങ്ങ ഇട്ട അച്ചാറ് പൊറത്ത്ന്ന് വേടിച്ചലാണ്
ആഹ് ഇട്ട അച്ചാറ് പൊറത്ത്ന്ന് ആഹ് ആഹ് ആഹ് അത് ഇട്ട അച്ചാറ് വെളീന്ന് വാങ്ങി ക്കുവാണെങ്കി നാരങ്ങയക്കെ നല്ല ടേസ്റ്റ്ല്ലേ കഴിക്കാൻ നമുക്ക് ആഹ് നാരങ്ങയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാ
ഉം അങ്ങനെ ഇവടെ മക്കക്കൊന്നും അധിക അ ച്ചാറൊന്നും ഇഷ്ടല്ല അവർക്ക് പപ്പടൊക്കെ ഇണ്ടെങ്കിലും ചോറൊക്കെ തിന്നും അവർക്ക് അവക്ക് പ്രത്യേ ആ പ്രത്യേകായിട്ട് നാലുമണിക്ക് എന്തെങ്കിലൊക്കൊരു കടി വാണം ബേക്കറി സാധനങ്ങളോ അങ്ങനെയൊക്കെയാണ് കാര്യായിട്ട് പിന്നെ രാവിലെ ബ്രേ ഫാസ്റ്റ് വല്ല പുട്ട് അപ്പം ചപ്പാത്തി, നൂൽപുട്ട്, അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഓരോ ദിവസം ഓരോന്ന് ആയിട്ട് ഞങ്ങള്ണ്ടാക്കി വീട്ട്ല്
ഇണ്ടാക്കും ആ ആഹ് ആഹ്
ദിവസം ഒരേ കടിയന്നെ ആവുമ്പം ആർക്കും പറ്റൂല വീട്ടില് ആർക്കും പറ്റൂല പിന്നെ ഇത് കുട്ടിയൾക്കും അപ്പൊ പിന്നെ ദിവസം അങ്ങനെ മാറി മാറി ഇണ്ടാക്കും ബ്രേക്ക് ഫാസ്റ്റ്ന് ഇള്ളതൊക്കെ ഇങ്ങള് വീട്ടില് പൊ പൊടിപ്പിച്ചലാണോ? അരിയൊക്കെ വീട്ടില് പൊടിപ്പിച്ചലേ അതോ പൊറത്തുന്ന് വാങ്ങല?
വീട്ടില് നമ്മള് ഇവടെ റേഷൻകടയൊണ്ടല്ലോ അവിടെ
ആഹ് ആ ഇവടെ കിട്ടി ഇവടെ ഞങ്ങക്ക് കിട്ടുന്നുണ്ട് പച്ച രി, ഗോതമ്പോ, ഒക്കെ കിട്ടും അപ്പൊ ഞങ്ങള് പൊടിപ്പിച്ചലെന്നേണ്
ആഹ് ഇത് ഞങ്ങള് പൊടിപ്പിക്കും നമ്മള് പൊടിപ്പിച്ചി ട്ട് മോന്നി പുട്ട്, ഇടിയപ്പം അങ്ങനെ ഉണ്ടാക്കും പിന്നെ ദോശ ദോശ, ഇഡലി ഇവിടെയാണെങ്കിലും സകല സമയം ദോശ ഇഡലി അവൾക്ക് മെയിൻ ആയിട്ട് ഇഷ്ടവുള്ളത് ഇഡലിയാ
ആഹ് ചെറിയ മക്കക്ക് പിന്നൊരു ദോ ആഹ് അപ്പൊ അങ്ങൻത്തെ ദോശക്കും ഇടലിക്കും പിന്നെ ഒരു മാവ് ഇണ്ടായ മതിയല്ലോ? ഏന് അപ്പ പിന്നെ ഒരീസത്തിനൊക്കെ നമ്മള് കൂട്ടിവെച്ച രണ്ടീസും മൂന്നീസൊക്കെ ഉപയോഗിച്ചാലോ
ആഹ് അതെ ആ ആണാണ് നമ്മള് ഫ്രിഡ്ജില് വെക്കും ഫ്രിഡ്ജില് വെക്കുവാണെങ്കില് പ്രത്യേക പിറ്റേന്ന് രാവിലെ നമ്മക്ക് എടുത്ത് വെളി വെച്ച് കഴിഞ്ഞ അത് തണുപ്പ് മാറുമ്പോ എടു ത്തി ച്ചൂട
ആഹ് അത് ശെരി ബിരിയാണി സ്പെഷ്യൽ ഫുഡുകളൊക്കെ വീട്ടില് ണ്ടാക്കലില്ലേ
ആഹ് സ്പെഷ്യൽ ഫുഡ് ഒ ണ്ടാക്കാറുണ്ട് ബിരിയാണിയക്കെ ഒ ണ്ടാക്കാറുണ്ട് എ ന്തെങ്കിലും എന്തെങ്കിലും ഫങ്ങ് ഷൻസ് ഒക്കെ വരുവാന്നെങ്കിലേ നമ്മള് ബിരിയാണിയൊക്കെ ഒ ണ്ടാക്കും
ഇങ്ങളെ അവിടെ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കല് ബിരിയാണിയൊക്കെ അവിടെ എങ്ങനെ ദം ഏഹ്
ആഹ് ഇവിടെയാണെങ്കില് അമ്മള് ഇല്ലെ പായ്ക്കറ്റ് ഇല്ലേ പായ്ക്കറ്റ് വെളീന്ന് വാങ്ങുന്ന പാ യ്ക്കറ്റ് ഓഹ് അതിനാത്ത്
അതൂള്ളെ ആഹ് എല്ലാ സാധനങ്ങളും ഉള്ള പേക്കറ്റ്
വും ഉണ്ടല്ലോ ആഹ് ബിരിയാണി പായ്ക്കറ്റിനകത്ത് ഫുള്ളായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ങ്ങ അരി അങ്ങനെയുള്ള എല്ലാം അപ്പം അമ്മള് അത് വെച്ചിട്ടാ ചെലപ്പൊ ഒ ണ്ടാക്കുന്നേ അങ്ങനെ ഞാന് ഒണ്ടാക്കി കൊച്ചിന് കൊടുക്കും കൊ അതുകൊണ്ട് കൊച്ചെ ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ കൊച്ച് കഴിച്ചോളും അത് ഇഷ്ടവാ
അത് ശെരി ഉം മന്തി അങ്ങനത്തെ ഇതൊക്കെ ഒണ്ടാക്കലുണ്ടോ മന്തി
ഇല്ല ഇല്ല അങ്ങനൊന്നും ഒണ്ട അങ്ങനുള്ള ഐറ്റം ഒന്നും ഒ ണ്ടാക്കാറില്ല അത് ജസ്റ്റ് കൊച്ചിന് വല്ല പ്പോഴും വെളീന്ന് വാങ്ങികൊടുക്കും വെളീന്ന് വാങ്ങികൊടുക്കും അത് വല്ല വല്ലപ്പോഴുഒക്കെയുള്ള ഇതേ ഉള്ളൂ എപ്പൊഴും കൊടുക്കാറില്ല
ഉം ഇവിടെ മക്കൾക്ക് മന്തിക്കെ പൊ റത്തുന്ന് ഞങ്ങള് മന്തി റൈസൊക്കെ പൊറത്തൂന്ന് മേടിക്കും ആഹ് റൈസ് മാത്രം വാങ്ങീട്ട് അയിക്ക് മയോണീസും ആഹ് സോസും കിട്ടും പിന്നെ ചിക്കൻ വാങ്ങീട്ട് വീട്ടില് പൊരിക്കും ചെയ്യും
ആഹ് ആഹ്
മറ്റേ അഹ് വീട്ടില് കൊറേ ആൾക്കാര്ണ്ടാവോട്ടെ അപ്പൊ ഞമ്മള് അങ്ങനെ ചിക്കൻ അയില് വേറെ ഞങ്ങള് വേടിച്ച് ഇവ്ടെ പൊരിക്കലാണ്
ആഹ് ആഹ് ആഹ് അങ്ങനെ ആന്നില്ലെയോ
ആഹ് അപ്പൊ പിന്നെ എല്ലാർക്കും തെകയും അപ്പൊ ഒരു ചിക്കനൊക്കെ വേടിച്ച് ഫുള്ളായി റ്റ് അങ്ങനെ വാങ്ങി കഴിഞ്ഞാൽ വിരുന്നെര് വരുമ്പോളും ഒക്കെ അങ്ങനെ ചെയ്യലാണ് റൈസും അങ്ങനെ വേടിക്കും ഉം അല്ലെങ്കിൽ ബിരിയാണിണ്ടാ ക്കും ഉം രാവിലേക്കേണെങ്കി ആരേ ലും ഗസ്റ്റ്കളൊക്കെ ഇൻ- നൈസ്പത്തിരിയ ക്കെണ്ടാക്കും നൈസ്പത്തിരി ചി ആഹ് ചി ക്കമ്മോ അല്ലെങ്കി ബീഫ് എന്തേലും കറി വെക്കും
കറി വെക്കും ആഹ് ആഹ് അപ്പം ഗെസ്റ്റുകൾക്കും കൊടുക്കാല്ലൊ
ആഹ് ബീ - നൈസ്പത്തിരിക്കെ ഇവിടെ മക്കക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ് ആഹ് അത്ക ആഹ് ആഹ് കഴി- ച്ചോള് അവര് അത് അതിന് നല്ല പണിയല്ലേ അപ്പൊ കൊറച്ച് അധികണ്ടാക്കും വേണം അത് എപ്പളേങ്കിലു ക്കെ ഉണ്ടാവോള്ളൂ ആഹ് എപ്പഴും ഉണ്ടാക്കൂല കാര്യായിട്ട് ഞങ്ങള് അപ്പം ദോശേ അങ്ങനെയൊക്കെ പച്ചരി വള്ളത്തിലിട്ടിട്ട് കലക്കിപ്പാരിന്ക്കൊ ര് ബ്രേക്ക്‌ ഫാസ്റ്റുണ്ട് വിട അവിടെണ്ടാത് ണ്ടല്ലേ ആഹ് ആഹ് അതാകുമ്പൊ പിന്നെ എളു പ്പാണല്ലോ
ആഹ് ആന്ന് എളുപ്പം എളുപ്പം ആണ് ആണ് ആണ് നമ്മളൊക്കെ ആണെങ്കിൽഎളുപ്പ വഴിയല്ലേ നോ
ആഹ് ഏഹ് എള്പ്പ വഴിയ ആഹ് എൾ രാവിലെ മദ്രസി സ്കൂളൊക്കെആകുമ്പോ എളുപ്പാണ് അത് ക്കെ അയിക്കിഞ്ഞി വല്ല ചെ ചെലേ ദിവസങ്ങളില് കറിയൊന്നും ഉണ്ടാക്കൂല പഞ്ചസാര എന്തേലും ഇട്ട് കുട്ടികൾ കഴിക്കും
ആഹ് പഞ്ചസാരയിട്ട് കഴി
ആഹ്‌ തലേസം വെച്ച മീൻകറി അങ്ങനെ എന്തേലുവൊക്കെണ്ടെങ്കി കുട്ടികൾ അത് കയിക്കും
കഴിയ്
അവർക്ക് അങ്ങനെക്കെ ചോയിച്ച ആഹ് ചിലോർക്ക് പഞ്ചസാര മതി അല്ലെങ്കി ചിലർക്ക് കറി വേണ്ടോൽക്ക് അങ്ങനെയും കഴിക് ക്കാ അങ്ങനെക്കെ ചെയ്യല് ആഹ് അത് ചെൽ പ്പൊ രാവിലെ തന്നെ ക്ക് കഴിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിയും അപ്പോ ചെലെ ദിവസങ്ങളില് ഉച്ചരിയുമ്പോളും ഉണ്ടാവും വൈനേരത്തെ ചായ ഉണ്ടാവും രാവിലത്തെ കടി എന്തെങ്കിലും അപ്പൊ പിന്നെച്ചരിയ്മ്പൊ ഒന്നും ഉണ്ടാക്കൂല അതന്നെ കൊടുക്കും മക്കൾക്ക് ഏഹ് ആഹ് ആഹ് കഴിച്ചോളും ആഹ് അയിനൊന്നും പ്രശ്നല്ല എല്ലാ ദിവസവും ങ്ങനെ പിന്നെ ഉണ്ടാവുലെ അതോണ്ട്ള്ള പ്രശ്നല്ല എപ്പളും അങ്ങൻതന്നെ ആകുമ്പോ പറ്റണുല്ല
ആഹ് ആന്ന് ആന്ന് ആന്ന് ആന്ന് ആഹ് ആഹ്
അത് ശരി പിന്നെ വീട്ടിലെ ഫുഡൊക്കെ പ്പ ഇന്നത്തെ ഫുഡൊക്കെ ആയിട്ടുണ്ടാവൂലേ
ആഹ് ഇന്നത്തെ ഫുഡൊക്കെ ആയിട്ടുണ്ട്
ആഹ് ഇവിടെ രാവിലെ ആഹ് രാവിൽ ലത്തെ ഫുഡ് ചോറൊക്കെ ഒരു നേരെ വെക്കുള്ളു വയ്യിട്ട് ഒരു കറി മീന് എന്തേലും ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം അത് തന്നെയാണ് രണ്ടു നേരൊന്നും വെക്കൂല ഇവിടെ കോഴൽക്കിണർത്ത് വെള്ളാവും അത് ചെൽ പ്പ വൈകുന്നേരം നമ്മൾക്ക് കേടി വരും അപ്പൊ ഈ ജലനിധി വെള്ളം ത്തിലാണ് ഞങ്ങള് വെക്കല്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അവിടെ വെള്ളമൊക്കെ ആ ആഹ് ശരി എന്നാ
ആഹ് എന്തേലൊണ്ടേ വിളിച്ചാൽ മതി ഓക്കെ ആഹ് ശരി ച്ചി ശരി ശരി
ശരി ശരി